ഹലോ ആഹ് ഒന്നുല്ല അങ്ങനെ ഇരിക്ണു.
ഭക്ഷണം കഴിച്ചോ?
ആഹ് ഭക്ഷണം കഴിച്ച്. സ്പെഷ്യൽ ഒന്നുല്ല. മീൻ കറി ഇന്നലത്തെ.
എന്ത് മീനാ?
കൊഴുവ
കൊഴുവ വെച്ചാല്
കൊഴുവ അറിയില്ലേ വത്തള്. അന്നെ അവിട്ക്ക അവി ആഹ് ആഹ് ആഹ് അതെ ആഹ്
ഉപ്പേരി ഇന്ന് ഇവിടെ ഒന്നും ഉണ്ടാക്കില്ല നോ
ആഹ് നോമ്പ നോ ആഹ് ആഹ കുട്ടികളോ
ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല
ഇല്ലല്ലേ
എന്താ പരിപാടി ഇന്നിട്ട് അവിടെ മഴ ഉണ്ടോ
ആ സോറി ആഹ്
ഹലോ ഹലോ
ഹലോ
കേൾക്കണില്ലേ
ഹലോ
ഹലോ
കേക്കില്ലേ
ആണ്ട് നിങ്ങക്ക് കേൾക്കാനില്ലേ
ആഹ
റേഞ്ച് ചേർന്നായിട്ട് പോയതോ തോന്നുന്നു
ആഹ
ഇനി ഇവിടുന്ന് മാറണ്ട
ആഹ
നിങ്ങടുന്ന് ആ റേഞ്ചിൽോടുന്ന് മാറേണ്ട പറയാ
ആഹ ആഹ്
മകളൊക്കെ എവിടെ
മക്കളൊക്കെ ഇവിടെണ്ട് ട്യൂഷൻ കഴിഞ്ഞ് വന്നിണ്ട് ഇപ്പൊ
ആന്ന് സ്കൂള ഉണ്ടാവലല്ലോല്ലേ
ഇന്നും സ്കൂൾ ഇല്ല ഇന്ന് ലീവാ റ്റൂഷന് സ്കൂളില്ലാത്ത ടൈമില് രാവിലെ എട്ക്കും രാവിലെ പതിനൊന്ന് മണിക്ക് എട്ക്കും തൊടങ്ങും
ആ എന്നിട്ട് ഉച്ച വരെ അവ് ലെ ഒരു മണിവരെ എത്ര മക്കള്ണ്ട്
രണ്ടു പേര്
ആഹ് എത്രലാ പഠിക്കണെ
മൂത്താള് അഞ്ചാം ക്ലാസ്സിലും രണ്ടാമത്താള് രണ്ടിലും
ആഹ് രണ്ടാളും ഒര് സ്കൂളിലന്നെയാ പഠിക്ക്‌ണ്
ലാ മൂത്ത ആള് ഇപ്പം മാറി ചെറിയ നാലു വരേള്ളൂ ഈ സ്കൂളിലെ അപ്പം അഞ്ചിക്ക്‌ എന്നിട്ടിപ്പം മാറി
ആഹ് വേറെ സ്കൂളിലാക്കി
വേറെ സ്കൂൾക്ക്‌ ആക്കി ഉം ആഹ് ഫുഡ് കഴിച്ച് ഉം
മക്കള് മീനൊക്കെ കഴിക്കുവോ
ഓ അവർക്ക് മീന് കോഴിമുട്ട ചിക്കന് അങ്ങനെ ഇത് തന്നെ വാണ്ടത് പച്ചക്കറിക്കെ കുറവാ
ആഹ് അല്ല ചെറിയ ചെല മക്കളെ മീൻ അങ്ങനെ കഴിക്കൂല അതാ ഞാൻ ചോയിച്ചത്
ഇവരെ അങ്ങനല്ല ഇവല്ക്ക്‌ അവരെ കടിക്കാത്ത എന്തോ അവര് തിന്നും
ആ അത് നല്ലതാണ് അങ്ങനെ കഴിക്കണം ചെലര് കഴിക്കാട്ട് കുടുങ്ങി അതാണ്
ഉം പിന്നെ വീട്ടില് ആരൊക്കെണ്ട്
വീട്ടില് ഉമ്മ ഉപ്പ രണ്ട് ബ്രദറും
ആഹ് അവിടെ ക എനിക്ക് എന്റെ വീട്ടിലോ സ്വന്തം വീട്ടിലോ
ആഹ്
എന്റെ വീട്ടില് രണ്ട് ഏട്ടനും രണ്ട് ചേച്ചി ഞാന് പിന്നെ അച്ഛനും അമ്മയും ണ്ടാരുന്നു അവര് മരിച്ചു പോയി ഇവ്ടെ ഹസ്ബൻന്റെ വീട്ടില് അച്ഛൻ അമ്മ ഹസ്ബൻഡ് ഞാന് പിള്ളാര്
ഒറ്റ മോനാ
ആഹ് പിന്നെ രണ്ട് നാത്തൂമാരുണ്ട് അവരെ കല്യാണം കഴിഞ്ഞു
ആഹ് അവരൊക്കെ അവിടെക്കാരം ലാസ്
ആ അവരൊക്കെ ആ അവരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഉം
ക്ക്‌ വരാറില്ലേ
അവര് വെക്കേഷനില് എന്തെലുക്കെ ലീവ് ഉണ്ടാവുമ്പോ വരാറ്ണ്ട് പിന്നെ ഇപ്പോ അവര് ജോലിക്ക് പോക്ണ്ട് അവരൊക്കെ വർക്കിന് പോന്നൊണ്ടേ അപ്പൊ വരല് ഉം ഇപ്പ വരവ് അ ഉണ്ടായി കൊറവായി
ഒൽക്ക് മക്കളൊക്കെല്ലെ
ആഹ് വലിയ നാത്തുന് ഒരു കുട്ടിയെഒള്ളു ചെറിയ നാത്തുന് രണ്ടു കുട്ടികളുണ്ട് ഉം
ആഹ് ഞാൻ ലാബില് വർക്ക് ചെയ്യണെലെ അപ്പ എന്താ അപ്പ എന്താ വിളിക്ക്ണത്
ലാബ്ന്ന് വിളിക്കണെ പ്പോ കഴിഞ്ഞോ സ ഇത് ലാബ്
ഇവിടെ ആരുല്ല പേഷ്യന്റ് ഒന്നും ഇല്ല അപ്പൊങ്ങനെ വെറുതെ ഇരിക്കാണ് അപ്പൊ ഇങ്ങനെ കസാലെ ഇരുന്ന് ഇങ്ങനെ ആട് ടു ആടുആണോ അപ്പൊ ഞാൻ പിന്നെ വേറെ പണിയില്ലാത്തോണ്ട് അങ്ങനെ
ആഹ് ആഹ് ആ അപ്പൊ ഇഞ്ഞി വൈകുന്നേരം പോവൊള്ളു
ആഹ് വൈകുന്നേരം ഒരു നാലുമണിയൊക്ക ആവുണ്ടാവും
ആഹ് ആ വീടിനടുത്തന്നെ
ആഹ് വീടിന്റെ ഇവിടുന്ന് എന്റെ വീട്ടിന്ന് ഒരു പത്ത് പതിനേഴ് മിനിറ്റിന്റെ നടക്കാള്ളത് ള്ളൂ
ആഹ് ബ്രദറിന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞതാ
അല്ലല്ല
ആഹ് ആ അവരൊക്കെ പഠിക്കപ്പൊ
അല്ല വർക്ക് ചെയ്യാ
ആ എന്താണ് ഉമ്മ ഉപ്പ എന്ത് ചെയ്യണ് വെ
ഇപ്പൊ ഡ്രൈവർ ആണ് ഒന്ന് ഹൗസ് വൈഫന്ന
മഴൊക്കെ ഉണ്ടായിട്ട്ണ്ട
ഇന്ന് മഴ ഇല്ല രാവിലെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ മഴൊന്നുമല്ല ഇപ്പൊ ഒരു ചെറിയ വെയില ഇതൊക്കെ കാണ
ആ ആ അവിടെ ഇപ്പൊ മഴ തോർന്നേ ഉള്ളൂ വെയിൽ വരോ ഒന്നും ഒന്ന് വേൽ വരും ഒന്ന് മഴ പെയ്യും
മഴ കൊറഞ്ഞിരിക്കണില്ലേ ഇപ്പൊ ആദ്യത്തൊക്കെ വെച്ച് നോക്കുമ്പോ
മഴ കുറവാ
ആ പോര് അത് നല്ല മഴ പെയ്തു അതൊക്കെ വെള്ളമൊക്കെ ആട്ടോ വീട്ടില് വെള്ളമില്ലാതൊക്കെ ആകെ പ്രശ്നംണ്ട്ട്ടോ ആടൈമിൽ ഭാഗ്യത്തിന് മഴ പെയ്തില്ല വെള്ളല്ലാതെ ഒന്നും പറ്റൂലല്ലോ നമ്മക്ക്
വെള്ളൊന്നും ഒന്നും പറ്റില്ല വെള്ളം എന്താ കുഴൽ കിണറാണോ
കോൽക്കിണറുണ്ട് സാദയുണ്ട് സാധയിലാണ് വെള്ളം തീരെയില്ലാതായത് കുടിക്കാൻ വെള്ളം വേണ്ടേമ്മക്ക്
കിണറില്ലേ കിണറില്ലേ ആ ആ ആ വേനൽ കാലം അയലൊക്കെ വെള്ളം പറ്റൂലേ ഇത്
അ പെട്ടെന്ന് വറ്റും അതാണ് പ്രശ്നം നമ്മടെ ഇന്റെ ഈ ഭാഗം എന്ന് പറഞ്ഞാ വെള്ളം കുറവുള്ള പക്ഷെ എന്റെ വീടത്തെ കിണറാണ് പിന്നേം കുറച്ചു കാലം കഴിഞ്ഞിട്ട് വറ്റത് കുറച്ചുകൂടെ നേരരെ വറ്റിട്ട് പക്ഷെ ഇപ്രാവശ്യംണ്ട് ഓരോന്നായിട്ടാണ് വേഗൻ പറ്റി ആകെന്ന നല്ല
ആ ആ വെള്ളല്ലെങ്കി ഒരു കാര്യോം നടക്കൂല്ല തിരുമ്പാനും കുളിക്കാനും ഇതിനൊക്കെ വെള്ളംവേണം മ്
നമ്മള് പിന്നെ ഒരു വീട്ടന്ന് കൊണ്ടോവാൻ പറഞ്ഞ എല്ലാത്തും ലിമിറ്റ് ഒക്കേ ഇല്ലേ
മ് ആ അതണ്ട്
ഒക്കും കുഴപ്പൊന്നില്ല പറഞ്ഞാൽ നമ്മുക്കൊരു മടിയാണ്
മ്
എന്റെ വീട്ടിലാണെല്ലോ വേനക്കാലായ നല്ല വെള്ളം കൂടിയ അപ്പൊ അതിന് എത്രമാതിരി വെള്ളമാണ്
ആ ആ ഫുഡൊക്കെ കഴിച്ചൊ എന്നിട്ട്
നോമ്പല്ലേ
ആ സോറി ആ ഉം എന്നിട്ട് മഴയൊക്കെ പെയ്ത് വെള്ളം വെള്ളം കയറുന്ന സ്ഥലങ്ങളാണോ
അല്ലല്ല ഒരു കുന്നാണ് എന്റെ വീട് കുന്നിന്റെ മുകളില്
ഇടെ അങ്ങനെന്നെ ഇങ്ങനെ താഴത്തന്ന് നോക്കിയ കുന്നു പോലെ ഏറ്റവും മുകളിലായിട്ട് വീട്
എനിക്കുന്നും പേടിയത ഉരുൾപൊട്ടലും ഞാൻ എ ഇങ്ങനെ പേടിപ്പി ഫ്രണ്ട് ഒക്കെ ഓർത്തൊക്കെ പാടത്ത് വെള്ളം കേയറാണേ ഇന്റത് കുന്നുമേൽ അത് കാരണം
അപ്പൊ എത്ര പേരെ പഠിച്ചുണ്ട് എത്ര പേരെ പഠ
പ്ലസ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഈ കോഴസിന്റെത് പഠിച്ച
ആ ആ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവുല്ലേ
ആ
ഉം
നിങ്ങള് വർക്ക് എന്തേലും ചെയ്യണ്ടോ
ഞാന് വർക്കൊന്നും ചെയ്യല്ല ഞാന് ഇപ്പോ അങ്ങനെ സ്കൂൾ വണ്ടിയില്ലേ കുട്ടികളെ സ്കൂൾ ടൈ ബസ് എങ്ങനെ സ്കൂൾ വണ്ടി ഇണ്ടാവില്ലേ
ആ അയില് പോവണ്ടാ
ആ ആയായി പോണ്ണ്ട് മ്
ഏ എത്ര ഇപ്പ അങ്ങനെ പോ തുടുങ്ങിട്ട്
റഞ്ഞിട്ട് കുറേ നോയിട്ടില്ല ഇപ്പൊ ഈ ജൂണ സ്കൂൾ തുറന്നില്ലേ അപ്പൊ തുടങ്ങിട്ടുള്ളൂ ഓ
ഉം ലവാസത്ത എന്നെ പൈസ തിട്ടോ
അയിന് പറഞ്ഞിട്ടൊന്നുംല്ല ടീച്ചേഴസ് വിളിച്ചു പോയി അങ്ങനെള്ളൂ അല്ലാതെ എന്താ ഏതാന്നൊന്നും അറിഞ്ഞിട്ടൊന്നും ഇല്ല
ഇ ശരി അടുത്ത തന്നെ സ്കൂള്
ആ അടുത്ത തന്നെ സ്കൂള് നടക്കണ്ടത് ദൂരേള്ളൂ ഇവരൊക്കെ ൾ ബസ്സിനന് പോവുക പക്ഷെ എന്തെന്നാ റോഡും എന്ത മുറിച്ച് കിടക്കണെങ്കിൽ ചെറിയ കുട്ടികളല്ലേ ഈ വണ്ടികളൊക്കെ അങ്ങനെ വ കാരണം അവരെ സ്കൂൾ വണ്ടിൽ തന്നെ വിട്ടായിക്ക്
ആഹ പേടിയാണ് അമ്മ്മമാര് വണ്ടിയോളല്ലക്കോ
വണ്ടികളൊന്നും പിടിച്ച കി നിലവണ്ടൊക്കെ വലേ കാണുള്ളു പിന്നന്ന ഉ ഉ ഉം പിനൊക്കെ ചെിലരൊക്കെ ഉ ബൈക്കിലൊക്കെ വ കണ്ടാ തന്നെ ചേദിയാവവും
അത്യ അമാതിരി സാണ് ഓർക്കും ഓരോ ജീവനും പേടില്ല
ആഹ ആഹ അങ്ങത്തെ അവസ്ഥയണ ഇപ്പ പിന്നെ ആഹ ആഹ പിന്നെ വേ വീട്ടില് എന്ത്ാ കൃഷി അങ്ങനെയൊക്കെണ്ടോ സ്വന്തായിട്ട്
തോട്ടം തെങ് അതൊക്കെ തെങ് അവിടെ
ഇവിടെ അതേപോലെ തന്നെ വായത്തോട്ടം ഒന്നോ രണ്ടോ വായകുകളുണ്ട് പിന്നെ ഇവിടത്തെ അമ്മ ഇങ്ങനെ പച്ചമുളക് വഴുതണങ്ങ അങ്ങനൊ ആ കുമ്പളങ്ങ അങ്ങ അങ്ങനെയൊക്കെ ചോയിിച്ചടും നമ്മളീഈ പച്ചക്കറൊക്കെ വാങ്ങുമ്പോ കിട്ടണതേ
ആഹ ആഹ് ആഹ അത് വീട്ടിൽ തന്നെ ഒരു ചെറിയൊരിതള്ളത് നല്ലതാണ്
ഉം ചെടികളൊക്കെണ്ടോ
എന്റെ വീട്ടില് ഫ്രൂട്ട്സ് ഉണ്ട് റംകുട്ടാന് സപ്പോർട്ടാ അതൊക്കെ സപ്പോർട്ട് നല്ലണ്ട് റംുട്ട ാനേ അധിക ആയറ്റിലേക്ക് ആയ്ാൻി കഴിഞ്ഞ വർഷം ആയിട്ടോ ഇപ്രാവശ്യം കൊറുണ്ട് അയിന് മാത്രൊന്നുംല്ലയ
നല്ല അല്ല നല്ല നല്ല കാശില്ലായിന് നല്ല വില ഇല്ലായിന്
ആഹ് നല്ല റേറ്റ് ഉണ്ട് ഞങ്ങ എപ്പഴേ തിന്നാൻ കിട്ടീല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഈ ജന്തുക്കള വന്ന് തിന്നോടോ
ആഹ ആഹ
അതാണ് പ്രശ്ം ഇപ്പ്ര പശം കുറെേ ഉണ്ടായിക്കിട്ട്നി എന്താവന്നും അറിയില്ല അങ്ങൾക്ക് കിട്ട
മലയാള തന്നെയ മലയാള വിനി അണ്ണൻ അങ്ങനെയൊക്കെ കാത്തക്ക ആ
അന്നന്ന അതായ മതി
ഉം
ഇന്റെ അപ്പുത്തെ കട്ട ഇഷ്ടം പോലണ്ട് ഈ തോെണ്ടക്പോൾക്ക വണ്ട കുറച്ചുണ്ടാവ്പോ തോന്നണ ആവ്യം
ആഹഹ
വലൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഓട്ടാക്കി എെങ്കിലും വ തന്നോട ആക്കെ സങ്കട ആദ്യട്ട് ഉണ്ടാവവാണല്ലോ നമുക്ക് കഴിക്കൻ കിട്ട ആ രെണ്ണ കിട്ടിയത്
അതെ ആഹ അല്ലെ അത് പറ ഇ കൊടുത്താലും നല്ല വിലല്ല നല്ല വിലലല്ല സാധനംല്ല
ആ് ഇരുന്നൂറുപ ഒക്കെ കിലോന്ന ഉണ്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പ ഒക്കെ ഇട
അത്ങ്ങനെ പി അത് പിടിച്ചു കിട്ടണം എന്ന ഒരു ഭാഗ്യല്ലേ
ഏ
അതെ ആ മര പിടിച്ചൊന്ന് കിട്ടണംന്ന്റിയ ഉ കൊറേ ഇവിടെ പിടി
ൂക്കണം
ആഹ ഇവിടെണ്ട ഇവിടെ പിടിച്ചു കിട്ടണ്ടെങ്കിൽ അത്
ചെല മണ്ണില് കുടിക്കൂടാ തോന്നുന്നത്
ഇതേപോലെ സ്കൂൾ വണ്ടിയില് പോകുമ്പോന്നന്നെ അവര് വീട്ടന്ന് മറേുണ്ട്
ആഹ റോഡിന്റെ പക്കത്തൊക്കെ ഇങ്ങനെ കാണാ കുറയ
ചെറിയ മ ചെില മണ്ണിന്റെ പ്രത്യേകതയാണത് ഉ ആഹ് ആഹ ശരി ഉ